ഓഫ്
ഹലോ?
എന്തല്ലാ വിശേഷം.
നല്ല സുഖം തന്നെ.
ഉം രാവിലെ ജോലി
ഷോപ്പില ഇറങ്ങാനിക്ക. ഇറങ്ങാൻ നിക്കേനു. അപ്പൊ ഞാനൊരു പത്ത് മിനിറ്റ് കണ്ടപ്പോന്ന് വെറുതെ ഇട്ട് നോക്കിയതാ.
ആ ഹാ ഹാ ഹാ ആ അത് നല്ലതായി.
ഉ പിന്നെ എന്തൊക്കെ വീട്ടി തന്നെല്ലേ പുറത്ത് പോയില്ല.
ഇല്ല പോവാന എവിടെ പോകാനാ മഴയതുക കൊണ്ട്. എങ്ങും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. സ്ഥയിൽ ഇങ്ങനെ ഇരിക്കയാണ്.
ഫുഡ് കഴിച്ച ആ സ വർക്കിന് ഏതാലും പോണില്ലായിരുന്നല്ലോ. കയ്യിയിലായിറുന്നില്ലേ പിന്നെ മഴ ആവുമ്പോ അവിടെത്തന്നെ.
ഇല്ല വർക്കിനെ പോ വർക്കിന് പോകൻ പറ്റാത്തില്ല മഴയത് കൊണ്ട്. ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്.
മഴ ഇണ്ടപ്പോ അവിടെ?
ആ മഴ ഇപ്പ ഒന്ന് തോന്നു നിക്കുകാണ്.
ഉം ഇവിടെ തന്നെ ചെറുതായിട്ട് വെയില്റച്ചിട്ടുണ്ട്.
ആണല്ലേ ആ അത് ഭാഗ്യമായി ഇവിടെ സൂര്യനെ കണ്ടിട്ടില്ലേ ഇതുവരിം.
ആ അത് നോക്കണ്ടാ ചെിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആണ് പോളും.
ആഹ മാറിയാ ഭാഗ്യ ആയിരുന്നു.
ഇ ഒരു യാലേ പിന്നെ തുണിയൊക്കെ അല അലക്കാനും തുരടാനൊക്കെ പറ്റും.
ആഹ അത് വേണം അത് അത്യാവശ്യമാണല്ലോ. ആആ നമ്മള് കുറേ തുണികള് പോരക്കാത്തിരിപ്പ് ഉണ്ട്.
ആഹ
പിന്നെ വേറെന്താ?
പിന്നെന്താ നിങ്ങടെ വൈഫൊക്കെ ജോലിക്ക്റങ്ങിയോ? ആഹേ.
ആഹാ പോയി പോയി... !
ആഹാ കഴിഞ്ഞ് വൈകുന്നേരം വരെ ഉണ്ടാവും അല്ലേ?
ആഹാ ഉണ്ടാവും ഉണ്ടാവും.
ഉം.. ! പിന്നെ... അവിടെ- ആഹാ നിങ്ങൾക്ക് കൃഷിയും, കാര്യംന്നും അതൊന്നും ഇല്ലാലോ അല്ലേ അവിടെ? ഇല്ലല്ല അല്ലേ.. !
നമുക്ക് വലുതായിട്ടില്ല. കുറച്ച് ചെറിയ ചെറിയ തോതില് നമ്മള് അത്യാവശ്യം- തൈകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വഴുതനങ്ങ. ഒക്കെ വെച്ചിട്ടുണ്ട് വാഴുതനതയ്യൊക്കെ, ആഹാ... ! വഴുതന വെച്ചതേ ഉള്ളൂ. മിക്കവാറും ഓണത്തിനോട് കൂടി പിടിക്കും, ഉം... !
ആഹാ പിടികോലോ ആഹാ.. !
ഉം ആഹാ ചീനി നട്ടിട്ടുണ്ട്, ഒരു പത്തുമൂടി ചീനി നട്ടിട്ടുണ്ട്.
ആഹാ... ! പിന്നെ അതിന്റെ വിത്തുകള് എവിടെ ന്ന്കിട്ടി?
നമ്മുടെ ഇവിടുന്ന് ഒരു മൂന്നാല്- കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ- വിദുത്പാദന കേന്ദ്രമുണ്ട്.
ആഹാ... !
ആഹാ അവിടുന്ന് ഞാൻ- ഒരു ഇടയ്ക്കൊര് ഇത്- തോന്നിയപ്പോ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വന്ന് നട്ടതാ.
ആഹാ... !
ഉം അങ്ങനെ രണ്ടു റെഡ് ലേഡിയോ ഉണ്ട്, കുറച്ച് വഴുതന ഉണ്ട് പിന്നെ കൊറച്ച്- ചീനിയിട്ടിട്ടുണ്ട് മുളക് തയ്യും വാങ്ങിച്ച് നട്ടിട്ടുണ്ട്.
ആഹാ അതന്നെ ആഹാ ആഹാ അതന്നെ ചെറിയ ചെറിയ ഞമ്മള അവസ്ഥ. ഞമ്മള ആവശ്യത്തിന് കിട്ടിയാലും മതിയല്ലോ അതോരസമാണ്.
ആഹാ അത് ഒരു നല്ല രസമുള്ള ഒരു കാര്യമാ, നമുക്ക് ഉണ്ടായി കാണുമ്പോ ഒരു സന്തോഷവാ.
ഇവിടെ അങ്ങനെതന്നെ ഇവിടെ- ചെറുതായിട്ട് ഒരു മുളക് മുളക് തൈ ഉണ്ട്, പിന്നെ ഞാന് - അമാരി പഴു അത് കറക്റ്റ് അത് പിടിച്ച് ഒരു ശരിക്കും രണ്ട് പിടിച്ചിട്ടുണ്ട് നല്ല. മുളക് ഉണ്ട ഉണ്ട ഉണ്ട മുളക്.
ആഹാ.. ആഹാ... !
അതിമ പിടിച്ചിട്ടുണ്ട് ഉം പിന്നെ.. !
ഞാന് ഉണ്ടമുളകന്റെ മൂന്ന് തൈ- വാങ്ങിക്കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. അതിങ്ങനെ പിടിച്ചു വരുന്ന് പിന്നെ- ഈ കുരുമുളക് വള്ളികള് ഞാനിപ്പം ഈ മഴയൊക്കെ- ഒക്കെ ആയപ്പോ നമ്മുടെ ആഹാ ഒരു ഒരു മരത്തിന്ന്- മരത്തില് ഉണ്ടായിരുന്നു, അതിലെ വള്ളികൾ ഞാൻ- പടർത്തി മറ്റുള്ള മരങ്ങളിലൊക്കെ ചവിട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിയിപ്പം മഴ ആയതൊണ്ട് വെള്ളം വെള്ളം കോരണ്ടായോ?
ആഹാ അത് ശരി ശരിയാ ഇപ്പ- ളാണ്പ്പോ പിടിക്ക, ഇങ്ങനെയാകുമ്പോ അത് ഞമ്മള്.
ആഹാ ആഹാ ഇപ്പഴാവുമ്പം അതങ്ങ് പിടിച്ചോളൂം.
ഇതാ മുളക് തൈയനോക്കെ നിങ്ങള് വളമ എന്ത ഇവിടെ എന്താ ചെയ്ത്ക്ണ് ന്നേച്ചാല്, നമ്മളെ വലിയുള്ളിത്തേ- തോലോക്കല്ലേ - തൊലി, തൊലി ആഹാ അത് - അത് അതിന് മുരട്ട് ഇട്ട് ഇട്ട്ട്ക്ക കൂടുതലായിട്ടൊന്നും ഇട്ട്ടുക്കണ്ട നല്ല വളമേണത് അത് അത് ചീ അത് ചീഞ്ഞ് കാണ്ട്താവുമ്പോ. നല്ല വളമേ നല്ല തിലാണ് അത് കണണ്ടത് ആ ഒരു തയ്യ്നെ പ്രത്യേകം കാണിക്കും.
ആണല്ലേ ആ.
ഞാാനതിന് മുമ്പ് കേട്ടിട്ടണ്ടാരുന്നു ഇങ്ങനെ വീട്ടില് അത് ഞാന്. വടുംന്നുംകൊടന്നല്ല അത് വൈഫ് അങ്ങനെ സ്വന്തം ചെയ്തന്നെയാണ് അപ്പൊ. അത് അങ്ങനെ തന്നെ കാണണ ഞാനയിന്റെ മുരട്ടിൽ പോയക്കുമ്പോ അതന്നെണ് ഉള്ളിയുടെ. മ്തൊക്കെയാണ് അതിൻന്റെ വേസ്റ്റ് വരുകഅ നല്ലൊരു വള്
ആഹ ആ ഞാാനടക്ക് ചാണക പൊടിയോ അങ്ങനെയുള്ള എന്തേലൊക്കെ വാങ്ങിച്ചിടും.
ആ.
ആ അതുകൊണ്ട് പിന്നെ വല്ിയ കുഴപ്പവില്ല.
ആഹ.
മുളക്ു തൈ നട്ടുകഴ കൂടുതൽ നട്ട് കഴിഞ്ഞാഈ. ഒരടിപ്പ് വരുമ്പോ നമുക്ക് പിന്നീട് നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല മൊട്ടി തിങ്ങനെ കാണുമ്പഴേ പിന്നീട് നമുക്ക് ചെയ്യാൻര്ഇൻട്രസ്റ്റ് കാണത്തില്ല അതോടുകൂടി നമ്മുടെ അതിനോടുള്ള ആ ഒരു. ഇതങ് മാറിിക്കട്ടും പോയി പോയി. ന്നെ പഷെമറ്റുള്ളതിന്നൊന്നും കുഴപ്പല്ല കെട്ടോ.
ആ.
ഞാൻ കൊറച്ച് അച്ചങ്ങ പയറണ്ടല്ലോ നീളള്ള പയറ് നീള ളോ
ആഹ് നീളം പയറ് നീളം പയറ് നീള ആ ഇവിടെ മീറ്റർ പയർന്നറി ആ
ആ മീറ്റർ പയറ് ഞാൻ നട്ട് പക്ഷെ നട്ടതല്ല ഞാൻ തൈ വാങ്ങിക്കൊണ്ട് വന്ന് നട്ട് താണ് ഒന്നിന് ആ അത് പഷെ ഈ മഴ ആയതുകൊണ്ട് അതെല്ലാം ന പഞ്ഞല്ലെ പോയ് മുരളടിച്ചു പോയി ഞാൻ പിന്നെ അതെല്ലാം വലിച്ചു റച്ച് കുറക്കണ് ഇപ്പൊ ഒരിടത്തൊന്ന് വിത്ത് വാങ്ങിക്കൊണ്ട് വന്ന്. അത് പകി കിളിപ്പിിച്ചച്ച് നോക്കണം. ഉം ചിലപ്പോ അങ്ങ് ശരിയ ആയേക്കുയിരിക്കും.
ഏ ചെല്പ ശരിയാവും. പിന്നെ ഈ സമയാണ്പ്പ അതിനത്ക്കെ പറ്റിയ സമയം ല്ലേ.
ആഹ ഈ സമയമാണ് നല്ലത് കാരണം നമ്മള് വെള്ളം കോരണ്ട. ഭൂമി തണുത്ത കിടക്കയണ് എന്തും മുളച്ചു വരും.
അ
ആ ആഹ മുളച്ചു വന്നാല്ങ്ക്പിന്നെ വളങ്ങളൾ ഇട്ട് കൊടുത്താ മതി.
ആ അ
ഉം അതെത്ര സമയം ഇതാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട.
ഉം.
ഉം.
പിന്നെ വേറെ ആ പിന്നെ പിന്നെ വേറെ ഇത് ല്ലല്ലേ കൃഷിക്കാര്യംന്നും ഇല്ല പിന്നെ ഇതുണ്ടോ തെങ്ങുണ്ടോ.
ഓ ഇല്ല നമുക്ക് തെങ്ങുള്ളത് ഞാൻ വെട്ടിക്കളഞ്ഞ നമ്മുടെ വീടിനോട് അടുത്ത്. ചേർന്ന് തെങ്ങായിരുന്നു അത് ഞാൻ നമുക്ക് ഭീഷണിയവോന്ന് പേ വെട്ടിിക്കളഞ് പ
ആ എവിടെയാ. ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ആക തന്നെ ഉണ്ടായിരുന്നു അത് വീടന് ഒരു ഭീഷണി ഭീഷണിആയിട്ട് അത്. ഒഴിവാക്കി അതിമ്മ കുഴ കുഴപ്പമില്ലാത്ത തേങ്ങ ഒക്കെണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യഇല്ലല്ലോ നമുക്കത്. ത് നോക്കാൻ പറ്റില്ലല്ലോ.
ആ ഭീഷണിയയി കഴിഞ്കഴിഞ്ഞ നമ്മള് പിന്നെ വെട്ടിമാറ്റുക എന്നതേ ഉള്ളൂ.
ഉം.
ഇപ്പൊ ഞാന് ഗവൺമെന്റിന്റെ പിന്നെ പഞ്ചായത്തിന്ന് പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസുകളിൽ നിന്ന് എനിക്ക് നാല് തെങ്ങുംതൈ കിട്ടിയായിരുന്നു ഞാനത് നാല് കൊണ്ടുവന്ന് ന ട്ടു പക്ഷെ രണ്ടെണ്ണം ചീത്തയായി പോയി രണ്ടെണ്ണം ഒണ്ട്
ആഹ്
ആ
ഇപ്പളോ ഈ സമയത്തോ?
അല്ലല്ല അതൊരു ര രണ്ട് വർഷവായി. നാടൻ തെങ്ങാ നാടൻ തെങ്ങിന്തൈയാ അത് എങ്ങനെ പോയാലും ഒരു അഞ്ച് അഞ്ച്കൊല്ലം പിടിക്കും
ആഹ് അപ്പൊ കൊറച്ച് ആയില്ലേ അപ്പൊ പിടിച്ചിട്ടത്.
ആഹ് ആഹ് എന്നാലും നാടൻതെങ്ങ് ആവുമ്പോ കുറച്ച്
ആഹ് അത്ണ്ടാവും മറ്റേത് പതിനെട്ടാം പട്ട മറ്റേ പട്ടാ എന്നൊക്കെ പറഞ്ഞണ്ട് വേറണ്ട് ഏ പറശ്ശല് ഒരു നാല് വർഷമൊക്കെ പറയഷാ അത് കറക്റ്റ് നോക്കണ്ട ത് ചെ ഇത്ണ്ട അങ്ങനത്തെ ഏ നമ്മ നാടന്തെങ്ങാവുമ്പോങ്ങള് പറഞ്ഞ മാതിരി കുറച്ച് സമയെടുക്കും. മറ്റേത് നമ്മള് കൈ എത്തണ ദുരത്തിന്നെ കയ്യെത്തണ ദൂരത്ത്ന്ന് നമുക്ക് കുറച്ചാവുന്ന തരത്തുള്ള അങ്ങനത്തെ തൈകള്ണ്ടല്ലോ അതാണ് അവര് പറയണത് ഇപ്പൊ എല്ലാ മണ്ണിലൊന്നും ക്ലിക്ക് ആന്നും പറയില്ല
ആഹ് ഒരുപാട് വെറൈറ്റി തെങ്ങും തൈകളൊക്കെ ഉണ്ടല്ലോ
ആ ഇങ്ങളെ ഏരിയയില് റംമ്പുട്ടാന് എങ്ങനെയാ?
നമ്മക്ക് രണ്ട് റംബൂട്ടാൻ ഒണ്ടായിരുന്ന് ഈ വർഷം നല്ല പൂ പിടിച്ച് അപ്പൊ നമ്മള് മനസ്സുകൊണ്ട് സന്തോഷിച്ച് ആ കായ ഒണ്ടാവല്ലോന്ന് പക്ഷെ മൊത്തം പൂവും പോയി അത് ഇതി അത് ഇതുപോലെ നമ്മള് തിന്ന അതിന്റെ അരി വീണ് കിളിച്ചതാണ്
ഓ ആഹ്
ഉ ഇനിയിപ്പ നേഴ്സറിന്ന് ഒരെണ്ണം വാങ്ങി വെക്കണം.
ആഹ് അത് എത്ര നാനൂറൊക്കെ ഉണ്ടോന്ന്ണ് തൈയ്യനല്ലേ ഒരു തയ്യീന്?
ആഹ് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് തലത്തിലുള്ള ഒണ്ട് ഗവൺമെന്റ് തലത്തിലുള്ളതിനൊക്കെ വിലക്കുറവാ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി അൻപത് രൂപക്കെ വില വരുന്നുള്ളൂ
അ അത്ര വരുള്ളല്ലേ.
ആഹ് നമ്മടെ പിന്നെ ഈ ചെറിയ കുള്ളൻ ഇ പ്ലാവ് ഒക്കെ ഉണ്ടല്ലോ
ഉം
ആ അതിനൊക്കെ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒക്കെ ഉള്ളൂ, ഞാൻ ഒരെണ്ണം വാങ്ങി ഇപ്രാവശ്യം.
ആഹ് ആഹ്
ഇപ്രാവശ്യം വാങ്ങി ഒരെണ്ണം വെച്ചിട്ടുണ്ട്
ആഹ് അതെ അതെ പിന്നെ ഇവടിങ്ങനെ കാണാന്നല്ലത് ഞമ്മടടു ന്നാതില്ലട്ടോ വച്ചിട്ടില്ല അത് ഇണ്ട് അത് ഒരു പ്രാവശ്യം ഇണ്ടായി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ തുരുതുരാ ഇണ്ടാകും. നിങ്ങളതിപ്പോ തുടക്കത്തിലായിട്ടില്ല ഇനി അടു തെൻ ശെരിയായിക്കൊളും. തൈ പോയിട്ടില്ലല്ലോ തൈ പോയിട്ടില്ലല്ലോ പൂവേല്ലേ പോയിട്ടുള്ളൂ
ഇല്ല ആ പോയിട്ടില്ല പോയിട്ടില്ല.
ആ ആ അത് ഒരു പ്രാവശ്യം നോക്കണ്ട അത്
ആഹ് ആഹ് ആഹ്.
അപ്പ അങ്ങന ഇണ്ടാവും
ഉം ഹം ഇതിന്റെ കൂടൊർണ്ണം ഒണ്ടായിര്ന്ന് രണ്ടെണ്ണവാരുന്നു കൂടൊള്ളോർണ്ണം കാറ്റടിച്ചപ്പോ ഒടിഞ്ഞു വീണു പിന്നെ ഞാൻ അതങ്ങ് വെട്ടി അത് വെട്ടിയതിന് ശേഷമാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത് കായിച്ചില്ല പൂ വന്നത് ചിലപ്പോ അടുത്ത അത്ത വർഷം ചിലപ്പോൾ അങ്ങ് റെഡി ആയേക്കുവായിരിക്കും.
ആഹ്
ഉം
പിന്നെ എന്തൊക്കെ വിശേഷം ആഹ്ആഹ്പിന്നെ എന്തൊക്കെ വിശേഷം
വിശേഷം വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല രാവിലെ ജോലികളൊ ക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു കാപ്പി ഉണ്ടാക്കുന്നുണ്ടമ്മ കഴിക്കണം പിന്നെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇന്ന്പ്പം മന്നേ ആരെലും ഒക്കെ വിളിക്കണം ളിച്ച് ടാസ്ക് കംപ്ലീറ്റ് ആകാൻ നിക്കണം അല്ലെങ്കി പിന്നെ പരിപാടിക്ക് നിക്കയരുത് ആ ശരി ശരി